ഹലോ ഹലോ കേക്കുന്നില്ലേ
ആ അതെ കൊണ്ടാകും
ഉ കൊറച്ച് സൗണ്ട് കുറവാ വടെ സംസാരിക്കണ ആ ഇപ്പോ ശരി പ്പൊ ശരിആയി ഉം
ആ ആ
ഉം
കഴിച്ചായിര്ന്നോ അങ്ങനെ വേറെ വിശേഷോന്നുല്ല കഴിക്കാൻ പോണ് കഴിക്കാൻ പോകുന്നു
കഴിക്കാൻ പോകുന്നു ഹ ഹ കേൾക്കാൻ കോർച്ചൊര് അവിട്ന്ന്
കഴിചാര്ന്നാ
ഇല്ല ഇല്ല ഇല്ല ആവ്ന്നേ ഒള്ളു
സമയം ആയില്ലേ
സമയം ഒരു രണ്ട് മണിക്കെ ആവും രാവിലത്തെ ഉം രാവിലെ ഒന്ന് കഴിച്ച് അത് കഴിഞ്ഞാ ഒരു പതിനൊന്ന് മണിക്ക് ഒന്നൂടെ കഴിക്കും അപ്പ ഉച്ചക്കത്തെ ആ അപ്പൊ ഉച്ചക്കത്തെ രണ്ട് മണിയാവും
ഉം ഉം
ഉം അങ്ങനെയാണ്
മ്മ് രാവിലെ കഴിച്ച പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഴിക്കും
ആഹ അതിനിടയിലൊന്നുലല്ലേ
ഉം ഉം
ആ ചെലവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഉം ഉം ചെല ആളുകളൊക്കെ അങ്ങനെന്നെ ഞാന് ഇന്റെടേല്, രാവിലെ നേരത്തെ കഴിക്കും.
ആ ആ
ഉം പിന്നരു പതിനൊന്ന് മണി, മക്കള് സ്കൂളി പോയി. മക്കളൊക്കെ പോയില്ലേ?
ഉം ആ പോയി പോയി, എന്നിട്ട് സ്വസ്ഥായിട്ടിരുനട്. കഴിക്ക്വല്ലേ.
അതെ അതെങ്ങനാച്ചാ ബസ് ത് കറക്റ്റ് ആണെ. കറക്റ്റ് സമയത്ത് ബസ് തരും. ഒൻപത് മണിക്ക് മദ്രസ് വിട്ട് വന്നാ ഒമ്പത് ഇരുപത് ഇരുപത്തഞ്ചിന് ബസ്സ് വരും. അതിന്നെടേലൊരു പാച്ചിലാ, ഭയങ്കര തെരക്കാ. ഉം ചെറിയ ആള് അഞ്ചാം ക്ലാസ് പഠിക്കണ്. എല്ലാം ചെയ്ത് കൊടുക്കണം, ഉം മോനാണ്.
മോനാണ്. എനിക്ക് ഒരാള് ആറില് പഠിക് പിന്നെ ഒരാളഞ്ച നാലില് പഠിക്കുന്നുണ്ട്.
ആ നാലാം ക്ലാസ്സില് ഉം ഗവൺമെന്റ് സ്കൂളാ?
ആ ഞങ്ങക്കിവിടെ പള്ളിട് ടെ കീഴിലൊള്ള എൽ എം എസ്.
എൽ എം എസ് ആ അത് പ്രൈവറ്റ് അല്ലേ?
പ്രൈവറ്റും ഗവൺമെന്റിന്റെ അംഗീകാരം ഒള്ളതാണ്.
അങ്ങനെയാണ് ആ അപ്പൊ അതിൽ എൽ എസ് എസ് പരീക്ഷക്കെ വരൂല്ലേ? ആ ന്റെ മോനിപ്പെഴുതിയല്ലേ എസ് എസ്സേ ഈ വർഷം.
ഓ ഓ
ഉം നാലാം ക്ലാസ്സിലെനി ഇപ്പ അഞ്ചിലാണ്. എല്ല സ്സ് എഴുതി കിട്ടി അം നമ്മള് നല്ലോം പരിശ്രമിക്കണം. വലിയ മോനെഴുതിയിരുന്നോ?
ഇല്ല. അവന് കൊറച്ച് ഈ ചെവി കേൾക്കൂല, സംസാരിക്കൂല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അയ്യോ. പാവം
എള ആഹ് ജന്മനാ ഉള്ളതാ.
അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പാരമ്പ ഫാമി
ഇല്ല ഇല്ല. എന്തോ കിട്ടി...
ആഹ് അങ്ങനെ അറിഞ്ഞിരു. അറിഞ്ഞിട്ടില്ലല്ലോ? നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുമ്പങ്ങാനും അറിയോ അതങ്ങനെ
ഇല്ല ഇല്ല അറിഞ്ഞിട്ടില്ലായിരുന്നു.
അറിയാ സാഹചര്യം ഇപ്പ അങ്ങനെ ഒക്കെണ്ട് തോന്നണൂല്ലേ
ഇപ്പൊ ഉണ്ട്. അപ്പഴേ അതിന്റെ ഒന്നും ഇല്ലായിരുന്നു.
ഇല്ലായിരുന്നു. ആഹ് ഇപ്പൊ ഞമ്മള കണ്ണ് മാത്രേ അറിയാതൊള്ളൂന്ന് പറയണ കേക്കെ. കണ്ണ് കാഴ്ചക്കെ എങ്ങനെ?
ആ ആഹ് ബാക്കിയെല്ലാം നോർമലാണ്. കേൾവി മാത്രം കേൾവി കേട്ടുടാത്തോണ്ട് ഇപ്പ സംസാരി ക്കൂലാ... അതിനും ബുദ്ധിമുട്ടാണ്. ഒന്നും കേട്ടുടാന്ന് സംസാരി ക്കാതിരുന്നിരുന്ന്.
അതേല്ലേ. എങ്കിലും നിങ്ങള് ശ്രമി ക്കണെ ഇങ്ങള് അവനോട് സം സാരിക്കാൻ ശ്രമിക്കണം.
അതെന്ന് ഇപ്പഴി ഈ അഞ്ചു വർഷായി ഒ രോപ്പറേഷൻ കഴിഞ്ഞു ഡെയ് കോക്ലിയർ ഇംമ്പ്ലാന്റ്ന്ന് പറഞ്ഞ
ആ ആ ആ ആ
ആ അതിന്റെ സർജറി കഴിഞ്ഞപ്പ ഇംപ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ ഇപ്പ കൊറച്ച് ദിവസം കൊണ്ട് കംപ്ലയിന്റ് ആയിട്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഈ അത് വയ്ക്കുമ്പോ നന്നായിട്ട് കേക്കും തതെല്ലാം ഈ കമ്പ്യൂട്ടറില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സൗണ്ടാണ് അപ്പ ഞങ്ങൾ കേൾക്ക്ണേ അതില് ആ അതില് വെച്ചാ കേൾക്കാൻ പറ്റി
ആഹ് ആഹ്
സൗണ്ടെല്ലാം അവന് സെറ്റീത് വെച്ചിട്ടൊണ്ട്
ആഹ് ആഹ് ഏതായാലും കണ്ട്പിട്ത്തങ്ങളൊക്കെ വന്നതോണ്ട്ലെ വെക്താവും അല്ല കണ്ട്പിട്ത്തങ്ങളൊക്കെ വന്നതോണ്ടെയ് ഇങ്ങനെവ്യാധന അനുഭവിക്കുന്നോൽക്കൊക്കെ വളരെ ഒര് സഹായാണ് മ് മ് ഇങ്ങനെ സ്കൂള് പോണ സതാ സ്കൂളില് കുട്ട്യാളെ കൂടെ തന്നെല്ലെ പഠി
ആഹ് സ നമ്മക്ക് മറ്റേ സ്കൂളിഇരുത്തി കുടെ ഇവരെ അവടെ ഇ സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞതൊണ്ട് അല്ല ഈ ആംഗ്യ ഭാഷ
ആഹ് ആഹ്
ആഹ് അതാണ് ഇങ്ങനെ കേട്ടൂടാത്തപിള്ളേരെ സാധാരണ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ അപ്പ ഇവർക്ക് ആഹ് സർജറി കഴിഞ്ഞത് കൊണ്ട് സാധാ സ്കൂളിലെ ഇര്ത്താവൂ അങ്ങനെക്കെ ഉണ്ട് മ് എന്നാലെ സാധാ എല്ലാരേം പോലെ കേൾക്കാൻ പറ്റും മ്
മ് സ്പെഷല് സ്കൂളിനേക്കാളും നല്ലത് ഞമ്മളെ കുട്ട്യാള് സാധാ സ്കൂള് മ മറ്റോള് മറ്റോല് എ യിലൂടെ മിങ്കിളീത്ട്ട് പഠി ക്കണം അപ്പകൊറേ മാറ്റങ്ങള് വെരും ആഹ് വടെ ന്റെ മോന്റെ ക്ലാസിലങ്ങനോര് കുട്ടിണ്ടായിര്ന്നു. സംസാരിക്കാൻ കൊറച്ച് പറയാ കേൾവിണ്ട്. ന്നു സംസാരിക്കാനൊര് എല്ലാ കുട്ടികളെ പോലങ്ങ് കയീല.
ആഹ് ആഹ്
ഒന്നുങ്ങനണ്ട് പ്രയാസം ഇപ്പ ആ കുട്ടി നല്ല ആ റ്റീവായി എന്ത് ക്ലിയറായ്റ്റാ സംസാരിക്കണേനൊ നാല് വർഷം ഈ കുട്ട്യാളെ കൂടെ അങ്ങ് മിങ്ക്ലായി കളിക്കും എല്ലാം വന്നത് ആ കുട്ടി ഉഷാറായിപ്പോ
അല്ല ഇപ്പ നമ്മള് ഇങ്ങനെ ഇപ്പ നമ്മളെ മോൻ സംസാരിക്കൂല്ല. എങ്കിലും ഈ സംസാരിക്കാത്ത പിള്ളേര്ടെ കൂടെ ഇര്ത്തി അവരങ്ങനെ ആയി പോവുള്ളൂ. മറ്റേതാകുമ്പം ആഹ് സംസാരിക്കണം മ് മ് പിന്നെ ഞങ്ങളെവിടെള്ളെ മിക്ക പിള്ളേരേം ഇങ്ങനെയാണ് പറഞ്ഞാ സ്കോളർഷിപ്പ് കിട്ടോലോ ഇതിനിങ്ങനെ പ് ആ സ്കൂള്ൾ പഠിച്ചാ സ്കോളർഷിപ്പ് ഒണ്ട് മുപ്പതിനായിരം മുപ്പത് അയ്യായ്രം രൂപ വരെ ഒരു വർഷം കിട്ടും.
ക് ട്ടൽ അ അ ആ
സ്കൂള്ൾ പഠിക്കെണം. എങ്കില് മ് മ് അതിന്ന് വേൺ ഇല്ല സ്കൂളൾളാക്ക്ണവരുണ്ട് സ്പെഷ്യൽ സ്കൂൾളാ പൈസെക്ക് വേണ്ടി
അയ്യോ അങ്ങനൊന്നും ചെയ്യാം പാടില്ല
ഓ എന്നെ ഇവ്ടെ വീട്ട്ല് എന്റെ വീട്ൻ്ററ്റ തൊട്ടടുത്തുണ്ടേ ഈ സ്കൂള് എനിക്കിവിടെന്നാ കാണാം അത്ര അടുത്ത് തന്നെ നന്നായിട്ട് വന്ന് വിളിച്ച് വനെവട് വേണ്ടി ആ അതേയോ എനിക്ക് അവിടെയാണെങ്കി എന്ത്എയ്യും ഓർട്ടിസം ആ പിള്ളേരും മിക്തി എല്ലാം മിക്സ്ഡാണ് എന്തിന് വെറുതെ അത്പോലെ ആ ഒര് ത് ല് അവരായിപ്പോ വന് വേറ ഒര് പ്രശ് നൊ ല്ലാ കേൾവിട മാത്രം അതു കൊണ്ട് സംസ് സാരിക്ക്ണില്ല ആ ഒരിതേ ഒള്ളൂ
ആ അതേലും ഓന് ഒര് ത്താ റാപ്പി എന്തെങ്കിലു ഒക്കെ കൊടുത്തില്ലേ സംസാരിക്ക്ണെ
ആ തറാപ്പി ന്നമ്മള ആ കു കുഞ്ഞിലെ മുതലേ രണ്ട് വയസ്സ് മുതലേ ഇപ്പതാ പന്ത്രണ്ട് വയസ്സായി ആഹ് മെഡിക്ക കോളേജില് ആഹ് തറാപ്പി കൊടുത്തോണ്ടിരിക്കണ് അത് കഴിഞ്ഞിട് ആയിട്ടാണ് അഞ്ച് തെറാപ്പി കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടെ സർജറി ചെയ്യൊള്ളു അപ്പോ അത് അങ്ങനെ സർജറി അത് ഗവൺമെന്റിന്റെ സ്കീമിൽ ചേർത്ത് ചെയ്ത സർജറിയാണ് അപ്പൊ അവരുടെ അത് ആ കേറിയത് നമ്മള് കേക്കണം ഇത്ര തെറാപ്പി കഴിയണം അങ്ങനെ ക്കെ ഉം
ഉം എക്സാം ആവുമ്പോക്കെ എങ്ങനെ പ എഴുതാനും പഠിക്കാനൊക്കെ
അപ്പ ടീച്ചർമാരെ ഹെല്പ് ചെയ്ത് തന്നെയ അല്ലെങ്കി ഇനി പത്തിലൊക്കെ ആകുമ്പോ എനിക്കൊന്ന് വേറെ കുട്ടികളെ വെച്ച് എഴുതിപ്പിക്കണരുതോ
ആഹ് ആഹ് ആ ഹ്മറ്റേ എന്തായ പേരുണ്ട് ബ്ര ഉം ഉം സ്ക്രൈബ്
ആഹ് അല്ലാതെ ക്ലാസ്സിലൊക്കെ പക്ഷെ ബുദ്ധി ആണെങ്കി നമ്മള് ടെസ്റ്റ് ചെയ്തപ്പ ഒരു വയസിന് കൂടിയ കൂ അതിന്റെ ബുദ്ധിയുണ്ട് ഇപ് പവന്
ആഹ്
പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വായിക്കാ അറിഞ്ഞൂടാ കുറച്ചൊക്കെ ഇ വെ ആവുല അവന് ആർക്കും മനസിലാവൂല എനിക്കും എൻ്റെ ഇളയ മോനും പറിയാവും എന്താണെ പറയുണേന്ന് പക്ഷെ കൂടുതലവൻ ടെ ഇടപഴകണവർക്ക് മനസ്സിലാവും പെട്ടെന്ന് ഒരാൾക്ക് വ നത് വായിച്ച് അങ്ങനെയൊന്നും അവന് അത് അറിയാൻ പറ്റില്ല
അറിയാൻ പറ്റൂല ആഹ് ആഹ്
കോപ്പി എഴുതും പോലെ കൊറെ പ്രാവശ്യം ഒക്കെ എഴുതി പഠിക്കാൻ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ മറ കുല പെട്ടന്ന് നല്ല ഓർമ്മയിരിക്കും
ഓർമ്മയിരിക്കും അതെ ഏതായാലും നല്ല സപ്പോർട്ട് കൊടുത്ത് നല്ല സഹായിക്കണം അവനെ എല്ലാ മക്കളെ പോലെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണാതെ നമ്മൾ അവരുടേതല്ലാതെ കുറ്റം കൊണ്ട് അങ്ങനെ ആയി പോണതാണത്
ആ
നിരപരാധിളാണ് അങ്ങനെ ഒരു സ്കൂൾ ഞാൻ എപ്പഴും അതിന് പറയുന്നൊരു സംഭവാണ് അങ്ങനെയുള്ള പ്രശ്നുള്ള കുട്ടികൾ ഒരിക്കലും അങ്ങനെ ഒരു സ്കൂൾ ആക്കിപ്പോയ അവരൊന്നും കൂടെ അതിലങ്ങും അതിലങ്ങോട്ട് ചേരും അവര് പിന്നെ ഒരു ഒരു അസ്വസ്വസ്ഥമില്ലാത്തരു ജീവിതായിരിക്കും
അവരത് കണ്ടല്ലേ വളരണത് അവടെ ത്തേ എങ്ങനെയാണ് അവിടത്തെ രീതിയിലല്ലേ അവര് വളർന്നു വരൂഒള്ളൂ
അതെ അതെ ആ ഒരു ചുറ്റുപാട് മാത്രേ അവർ കവര് അതിന് ആ ഒരു വിദ്യാഭ്യാസം ഇവർക്ക് കി ട്ടൊള്ളൂ ആ ഒരു ഭാഷയും ആ ഉം നമ്മളിപ്പ അങ്ങനെ പഠിച്ചു വന്നതായിരിക്കാം നമ്മള് വല്ല്യ വല്ല്യ ന്യൂസ് ചാനല് കണ്ടിട്ടില്ലേ ഇപ്പൊ കൊറേ ചാനല് വന്നി
ഈ ഇതിന്റെ ലൈക്ന സൈൻ ലഗ്വേജില് ന്യൂസില് വായിക്കണതല്ലേ
വായിക്ക്‌ണ് ആദ്യം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആ ആ ആദ്യ അങ്ങനെ വന്നി ഇല്ല ഇപ്പ ഇങ്ങനെ സ്കൂളുകള് വന്നത് കാരണം അതില് പഠിച്ച് നേടി വ വലുതായി രംഗ ത എത്താണ് ഇപ്പ അവരെ
ആ
ആ അവർക്കുള്ള കഴിവ് അവർക്ക് കഴിവുണ്ട് പക്ഷെ ഈ കഴിവ് പറഞ്ഞിട്ടും പുറത്തറിയിക്കാൻ കഴിഞ്ഞില്ല ആംഗ്യ ഭാഷയിലൂടെ അവരെ കഴിവ് പുറത്തറിയിക്കണം അപ്പൊ അങ്ങനെ നല്ലത് ഞമുക്ക് കണ്ടാലൊരു കുഴപ്പല്ലാത എന്താ സ്റ്റൈല് ന്നോ
അയ്യോ എന്ത് ആ എനിക്കറിയ ഞാൻ ഇതിന്റെ ഇതില് കൊറേ പോയിട്ടുള്ളോണ്ട് അയ്യോ എന്ത് ഭം ഇനിള്ള പിള്ളേര്
അത പറഞ്ഞേ ഞാൻ അങ്ങനെ വിചാരി ഉള്ളാ അതെ അതെ അതെ ഞാൻ ആ ന്യൂസ് കാണുമ്പോ ഇപ്പയാണ് അതൊക്കെ എന്താ കുഴ പ്പോ ഒരു പ്രശ്ണോ ഇല്ലാത്ത ആളുകള് കാട്ട്ണ കാണുമ്പോ അതൊരു ഭാഷയാണല്ലോ ല്ലേ
ഞാ ഈ നിശ്വന്നുള്ള ഹോസ് പിറ്റൽ അറിയാമോ തിരുവനന്തപുരം കേട്ടിട്ടുണ്ടോ നിഷ് നിഷ് എന്ന് പറഞ്ഞു എന്ന ഐ എസ് എച്ച് നിഷ്
ആ ആ ആ കേട്ടിട്ടുണ്ട് ആ
ഇവന് ട്രീറ്റ്മെന്റ് ഇടക്കിടക്ക് കൊണ്ടു പോണം അപ്പൊ അവിടെ ഈ ഡിഗ്രി ഐ ഇതിന്റെ ഇങ്ങനെ ഉണ്ട് പിള്ളരീസ് അവിടെ ഫുള്ള് സൈൻ ലാംഗ്വേജ് ആണ് ആ ബോയ്സ് ഗേൾസ് വലിയ കോളേജ് പോലെ. മ് മ് അവിടെ പോണ ഗേറ്റിനകത്ത് കെറുമ്പോം ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. പക്ഷെ ട്ടേ സൗണ്ടും ഇല്ല ഒന്നും എല്ലാരും പരസ്പരം ഇയ്യോ അത് കാണുമ്പോ അയ്യോ എന്താ പറയേ അവരെയൊക്കെ കാണുമ്പോ നമ്മള് പിള്ളേരൊന്നും അല്ല. തോന്ന അത്ര നമുക്ക് സങ്കടം തോന്നാ. അവരെ കാണുമ്പോ ഈ ഇത്രയും ഈ ഡിഗ്രി ടെ പഠിക്ക കണപിള്ളേര് അവരുടെ ആ ഒരു സന്തോഷം ഇങ്ങനെ അതും കോള് വിളിക്കണം എല്ലാം വീഡിയോ കോളേ പറ്റുവോള്ളൂ സംസാരിക്കാൻ പറ്റൂലല്ലോ എല്ലാം പരസ്പരം വീഡിയോ കോളുകളിൽ ആഹ്
ആ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ ഒരു സൗണ്ട് അവിടെ ഉണ്ടാവി
ഒരു സൗണ്ടുംല്ല കോളേജ ജന്ന് പറയൂല്ല അതിനത്ത് ആ ഗറ്റിനത്ത് കെറിക്കഴിഞ്ഞനമ്മ അതിനത്തണ് ഹോസ്പിറ്റലിന്റെ കൂടെയാണ് ഇതിന്റെ ഹോസ് പിറ്റൽ ര് ക്ലിനിക് എന്നാണ് അതിനെ പറയണ് ഉം
അത് ശരി ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യണായിരിക്കും മ് എന്ന ശരിയാ ഞാൻ വിള
ആ ശരി ശരി